അലോ
ആഹ് ഹലോ ആ എന്താ അറീല കട്ടായി പോയത് ആ ഞ ഞാനും കൊറെ അലോ പിന്നെ തിരിച്ച് നോക്കുമ്പളാണ് കട്ടായി പോയ്ത് എന്തോ റേഞ്ചിന്റെ ഇഷു ആയിക്യും
ആ അതാവും
ഉം ഉം
പിന്നെന്താ ചായക്കന്ന്
ചായക്ക് എന്തെങ്കിലും ഇണ്ടാക്കണം ഇന്നലെ പിന്നെ നോമ്പായീനോണ്ട് സമ്മൂസേ അതും പകണ്ടരും ഇന്ന്പ്പോ ഉപ്പിംമ്മിംഒക്കൊ കെട്ക്കാണ് ഇ പ്പം എല്ലാരും ണീച്ച് കളിയൊക്കെ കഴിഞ്ഞ് വര്ണം എന്തോ സ്പെഷ്യലങ്ങനെണ്ടാ ക്കോ വൈകീട്ടെന്തോ
മടിന്നെണ് അങ്ങനെണ്ടാക്കലൊന്നുല്ല
ആ ഞാൻ എനിക്കും മടിയന്നെ ഇത് ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞ് ഞമ്മളൊന്ന് റെസ്റ്റ് എ ക്കുമ്പളേക്കും മക്കള് സ്കൂൾട്ട് വെരാ പിന്നെ ചായിം
ആ
അ
ഞാൻ ബേക്കറി എന്തെങ്കിലുണ്ടെങ്കി അത് കൊട്ക്കും
ആ എന്തോ രാത്രി ഫുഡ്ണ്ടാക്കണോ
അല്ല രാവിലെ ഇണ്ടാക്കിയതന്നെ ഇണ്ടാവും
അ ആ
അവിടെ വേറെണ്ടാക്കണോ
ഇവിടെ ഉം അഥവേ ഏഹ് എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കില് ബീഫും അങ്ങനത്തൊക്കെ ഉണ്ടെങ്കില് രാത്രിണ്ടാക്കണം
ആഹ് ആഹ്
ചാപ്പാത്തിക്ക് പിന്നെ ഹസ്ബെന്റ് രാത്രിയാണ് ഉണ്ടാവല് അപ്പോ ചൂടോട കെത്തെങ്കിലൊക്കെ സംതിങ് സംതിങ് ഉം
ആഹ്
മക്കലവിടെ അടുത്തുള്ള സ്കൂള് ലല്ല അല്ലെങ്കില്
ആഹ് കൊറച്ചണ്ട് പോവണ്ട് സ്കൂൾ ബസ്സു ഉണ്ടാവും
ആ ആ
ഇന്ന എവിടെ സ്കൂൾുണ്ടോ
ആഹ അന്നുണ്ട് മോള് മടച്ച് ഇന്ന് പോയില്ല
ഇവിടെ മോന ഇല്ല മുകളൾുണ്ടോള് പോയിക്കുന്നു
ആ് മൂന്ന മണി വരേ ഉള്ളൂ ഉം ഓള ഫ്രണ്ട്സ് ആള്ളാരും പോരുന്നില്ല പോകുന്നില്ല ഞാൻ ഒറ്റ കയി പോകന്ന് പറഞ്ഞ് ഇന്ന് പോയില്ല ന്നെന്തൊക്കോ ലഹരിവിമുക്ത അതിന്റെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിക്കും കൊണ്ടോൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ രാത്രി ഇരുന്ന് ഹസ്ബൻഡും മോളും കൂടി വരച്ചൊക്കെ സെറ്റാക്കാക്കി വെച്ച്ക്ണ് ഇന്ന് കൊണ്ടാ വേണ്ടീട്ട് പിന്നാണ് ഫ്രണ്ട്സള് ഗ്രൂപ്പ് ഇപ്പൊ കാണന്ന് സ്കൂള് ഒ രാ പോ ഒരാരും പോണില്ലന്ന് പിന്നെ രാവിലെ എല്ലാരും വിളിയോട് വിളി പോണ്ടോ പോണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അന പോയില്ല
ഏ ഏ
മറ്റോക്ക് പിന്നെല്ല മോറും ഒമ്പതും പത്തും ഉം സെ സാറ്റർഡേ സാധാരണ ഉണ്ടാവില്ല പിന്നെന്താ
വീട്ടിലെന്താ വീട്ടിലൊക്കെ പോവല്ലേ
വീട്ടില് ഇവിടെ ഉം ഉപ്പയും ഉമ്മക്കും കുറച്ച് പ്രായമായതാ അപ്പം ആരെങ്കിലും നാത്തുമാരൊക്കെ വന്നാല്
ആ ഒരു മോനന്നൊള്ളൂ
അല്ല രണ്ട് മോനും നാലും മോളും
ആ ഇങ്ങളേക്കരംപ്പ തറവാട്ടില്ള്ളത്
തറവാട്ടി അപ്പം ആരെങ്കിലും വരുമ്പോ അല്ലെങ്കി പോവാണ്ടെങ്കിൽ അലും വിളിക്കും
ആഹ്
അങ്ങനെ വരും
ന്താ ജോലി
ആഹ് വണ്ടിയിണ്ട് വണ്ടി പോയതാ ടിപ്പറ്
ആഹ്
ഉം നിങ്ങളെ ഹസ്ബൻ്റൊ
എന്തേ കോറിലാ ചെങ്കല്ലിന്റെ
ഏഹ് ഏഹ് ആഹ് കൊറ്ച്ചൊക്കെ ഏകദേശം ഒരേ ഫീൽഡാ
ഏഹ്
അത് ചെങ്കല്ല അത് ചെങ്കല്ലാണല്ലോലെ ഇത് കരിങ്കല്ലാ
ആഹ എങ്ങനെ ഉം
ഇപ്പൊ മഴ അതിനോണ്ട് കുറച്ച് കുറവാണ്
ആഹ് ഇനിയിപ്പ ഇപ്പത്ത നോക്കണ്ട നീ കുറച്ച് കഴിഞ്ഞ മഴ ഇത തീര ഉണ്ടാവല ഒരു സർക്കാരിന്റെ ഒരു നിർത്തിക്കലും പിന്നെ ഒരു മായ
യെല്ലോ അലേർട്ടും റെഡ് അലേർട്ട ഒക്കെ വന്നാ പിന്നെ പറയണ്ട ഞമ്മക്കാ തലവേദന
ശരിനണ പറഞ്ഞഞ്ഞേ
പിന്നെ ആദ്യ ആായി ലോണായി
ല്ലോ ആഹ അപ്പൊ ആ ശെരി ങ്ങളാ പറഞ്ഞത് അതിനന് വേണ്ടി വെയിലെക്കാവുമ്പോ പണിയോ പണിയാവോ അപ്പൊ വിചാരിക്കും കൊറച്ചൊക്കെ എടുത്തക്കണംന്ന് ഇവിടെ
ഞാാനിന്ന് വിചാരിച്ചരിക്കണ രണ്ട ദിവസം ആ നല്ല മഴ ആണെങ്കിലിൽ ഇവിടെ കുത്തിരിക്കോ ഇന്നെ കാണെങ്കിലും ചെയ്യാം
ഇനി വേണ്ട തുൊടങ്ങുന്നു പിന്നെ കാണലോട് കാണല
പക്ഷെ ഇത് ജോലി ഇല്ലെങ്കിലും പോകും ഇവിടെ നിന്നിട്ട് കാര്യല്ല അവിടെ പോയാലേ ജോലി ഉണ്ടാവുംന്ന് പറഞ്ഞിട്ട്
എവിടെ പോവും
കൊറയിലും ആ ഒരു ഏരിയ ഭാഗത്ത് പോകും ആ പിന്നോണ്ടറിയ ഇ
പിെ ഒന്നിനും പറ്റൂല്ലോ
അല്ല ഗവൺമെന്റ് നിർത്തി വെച്ചാല് ഓക്കെ പക്ഷെ അവിടെ ലോഡ് ഒരു അടിച്ച സാധനം മെറ്റീരിയലും നമുക്ക്െടുക്കാം ഏ ഈ എംസൻററ് പിസാറ് ബോളറൊക്കെ ഒരു ഉണ്ടാക്കി ഇട്ട ഉണ്ടാവല്ലോ പുതിയതാണ് അടിക്കാൻ പറ്റാത്തത് അവിടെ ഉണ്ടാക്കിട്ട സ്റ്റോക്ക് ഇവർക്ക് എടുക്കാം
ആഹ
ആഹ് അപ്പന്നോട് അറിയും ഇവിടെ ഇരുന്നാല് അങ്ങനെ കിട്ടൂല അവിടെ പോയല്ലേ കിട്ടൂന്ന് അപ്പ അവിടെ നിക്കൂല
അങ്ങനെ ഏതായാലും വയ തുൊടങ്ങിയാ പിന്നെഞ്ഞപ്പോ
ഇനി പ്രാവശ്യ എന്നോട് പറഞ്ഞിില്ല പക്ഷെ അനെ മഴ പെയ്തില്ലില്ല ജൂണ ആണെങ്കിലും ഇതല്ല അപ്പൊെയ്തിട്ടില്ല ആഹ അതാ അറിയിൂല ഇപ്പതെന്താ അവസ്ഥ അപ്പൊ പിന്നോട തന്നെ ഏ ഇത് ഇപ്പൊ നല്ല മാസമാണ് മഴക്കാലല്ല മാസമാണ് പണിയള്ളത്
ആഹ് ശരിയ
അപ്പൊ ഈ മഴ വരുന്നത് കണ്ടിട്ട് എല്ലാരും പണി പിടിപ്പിക്കല്ലോ ഉം ആ ഒരു സീസൺാന്നാ പറഞ്ഞ
ആഹ അതന്നെ അപ്പൊ എല്ലാത്തിന ആവശ്യ
ആവശ്യുണ്ടാവ അപ്പൊ എല്ലാർക്കും തിരക്കാ പണിക്കാർക്കും തിരക്കാണ് സാധനത്തിനും ഡിമാൻഡ ആാണ് ആ മയാണ് പറാരുക
ആഹ
എടെ രാവിലെ പോകും ഹസ്ബന്ഡ്
ആഹ ആ
ഉച്ചയ്ക്ക് പോകണ്ടേ എത്ര മണിക്കാണ് പോവുക ആ ആറരക്ക് ഓക്കെ ആ ആ
നേരെ അറവുമ്പരുന്നെങ്കില്
ആ വൈകീട്ട് ആറരക്കെ ആവ പത്തൂ
ആഹ ആഹ
ആ ആ ശരി ഞായറാഴ്ച ഉണ്ടാവുമോ
വെള്ളിയാഴ്ചയാണല്ലൈവ
ആ ആ
അട നായരാ
ഞങ്ങൾക്ക് ആണൊന്നുംില്ല ഞണ്ട് എല്ലാ ദിവസം ഉണ്ടാവുംക്രഷർ
ആ
ഓ
ഏ
പിന്നെ നമ്മളെ വണ്ടിയ ആകുമ്പോ നമുക്ക്ഷ്ടമുള്ളപ്പോ നിർത്തില്ല അല്ലെ ആ നിങ്ങളത് എങ്ങനെ സ്വന്തമായിട്ടാണോ വണ്ടി
വണ്ടിയല്ലാ അവിടെഏ കല് വട്ടൂലേ മെഷീനോണ്ട് ആ അതാണ വേണേ
ആ ശരി അങ്ങനെ പ
എന്താവി തല്ലടണ്ടോ
ആ അത് പരിഹരിക്കാനായിട്ട്
ആ
നടെ എങ്ങനെ മക്കൾ തല്ലൂടവോ
തല്ല് ആ ഇടക്കൊക്കെ കൂടുമ്പോ നല്ലും കൂടും
ആ ആദ്യം വല്ിയ ആള് നോക്കി ചെയ്യ കിട്ടുകക്കെ വാങ്ങും ഇളകള് കൊറച്ച് കുറ്പ അപ്പൊ നല്ല കിട്ടണതൊക്കെ ഇള് വാങ്ങും അപ്പൊ ഞാൻ പറയാ ഇങ്ങനെ മൊയന്ത അടിച്ചക്കണ്ട ഏഏ എക്ക് തിരിച്ച അങ്ങോട്ട് കൊടുത്തോണ്ടിന്ന് നാലും കൊടുക്കൂലന്നേ പിന്നെ എല്ലാരുംങ്ങെ പറയുകയും എങ്ങനെ പാാവായി നിന്നിണ്ടെങ്കില് എന്റെ മേല് ഫുുള്ളും സ്ക്രാച്ചക്കും മുഖത്ത് ഫുുള്ളും സ്ക്രാച്ചാ ഇള് മാന്ത നുള്ളത എന്തൊക്കെ കാട്ടാൻ പറ്റും ഇതൊക്കെ കാട്ടും അപ്പൊ ഞാാനിങ്ങനെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു കേട്ട് കേട്ട് ഇവക്ക ഇപ്പ ഭയങ്കര ഇത്ര ഇല്ല ഇപ്പൊ നല്ലാം കൊടുക്കും അങ്ങോട്ട് ഇ ഇന്നലെ ൻ പറഞ്ഞക്ക ഞാൻ പറഞ്ഞ തിരിച്ചെടുത്ത പിണ്ടീ കൊടുക്കണ്ട ഇപ്പൊ നല്ലാം ചെയ്യും
ആ എവിടെ കൂടുമ്പോ നല്ല കൂടും എപ്പോഴേെങ്കിലുംൊക്കെ കൂടുള്ളോ
ആ ഇവര അങ്ങനെല്ല ചെറുത് കുറച്ചൊരു വികൃതിന്റെ ടൈപ്പ് പട്ടതാ മറ്റളതും കൂടി ഇപ്പൊ കിട്ടിക്കെ അപ്പം നല്ലാം കൊടുക്കും
പക്ഷെ നമ്മളെന്താ നമ്മള്രരഒരാൾ അടച്ച ഓരോന്നാവും
ആ എന്നന്നാവ ഞാന് മൂത്തേന അടിച്ചിട്ടുണ്ടെങ്കില് മറ്റേ വരും പിന്നെ ഓോ ഓട്ടോ ഞാൻ ചിലപ്പോ എന്തോ പണിയെടുക്കയിരിക്കും ഓട്ടോ വന്നൽ തലേ എന്തിന അട എന്തിനമ്മ ഓള അടിച്ച നോു
അതന്നെ
ആ അപ്പൊ ഞമ്മൾ സസ്യം
ഉം
ഉം പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണ ചായാടിക്കാനായോന്നിട്ട്
നിന്റെ ഒരു രണ്ടോളം േച്ചിയില്ല പിന്ന ഞങ്ങ ഞാനും മക്കളും സാധാരണ ചായ കുടിക്കുകല്ല
ഏ സ്കൂളൊക്കെ ഉണ്ടാവുമ്പോ സ്കൂളിട്ട് വരുമ്പോഴാ
ആ മ ചെറുതീന് ഞാൻ ചോറ് വരി കൊടുക്കും അവിടുന്ന് എന്തെങ്കിലും ന തിന്നുന്നതേ ഉള്ളൂ കൊ കൊടുത്തക്കളൊന്നും കഴിക്കൂല്ല അപ്പൊ ഞാൻ വന്നിട്ട് ചോറ് കൊടുക്കും മറ്റോള് പിന്നെ ചോറിനൊന്നും നിൽക്കൂല്ല മൂത്താള് പിന്നെ ബിസ്ക്കറ്റൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റും ചായ വെള്ളം എന്തെങ്കിലും മതി
ആ
ഉം പിന്നെ ഇവിടെ ഉപ്പക്ക് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോ അപ്പം ചായ വേണം എനിക്ക് ആഹ അത് പിന്നെ ഞാൻ കാച്ചണോന്നില്ല വായ്ച്ന്നെ കാച്ചിക്കോളും
ഏഹ്
അഹ്
ഇവടെ കാച്ചി കൊട്ക്കണം പിന്നെ അതുപോലെ തന്നെ ചൂ
ആഹ് അത് ചൂടൊക്കെ വേണം പക്ഷെ വിടെ ഹുക് ഹോട്ടൽ പണീഞ്ഞി അപ്പം ആഹ് എക്സ്പീരിയൻസ് ണ്ടാവോല്ലോ അഹ് സേം തന്നെ ചായാചു അപ്പൊ ഞമ്മക്ക് വേണങ്കി ഇങ്ങോട്ടും ഞമ്മക്ക് കൂടിള്ളെ ങ്ങോട്ട് എത്തിചെരു ഇൻക്കിത് നേരെ തിരിച്ചാ ഇൻക്ക് ചായ ന്ന്ള്ള സാധന ഇൻക്ക് ഇഷ്ടല്ല ഇണ്ടാക്കി കൊടുക്ണതു ഇഷ്ടല്ല കുടിക്ണതു ഇഷ്ടല്ല. ഇതിങ്ങനെ ണ്ടാക് കണ്ടിട്ടി ക് ഇനിക്ക് അയ്നൊക്കെ എന്തോരൂ ഒരു വെ ഇന്റെ ഹസ്ബൻഡിനും അങ്ങൻ തന്നെ ആദ്യം കൊറേ കുറ നല് ഇല്ലം നല്ല പൊടിയും വേണം നല്ല പഞ്ചസാരയും വേണേൻ. ഇപ്പൊ ആക്ക് ഇപ്പൊ കൊർഞ്ഞു വന്നിക്ണ്. ഈ ഇത് കു ഇവരിങ്ങനെ ഹോട്ടലിൽ നിന്ന്ന്ന് കുടിച്ചു കുടിച്ച് ഷ് ശീലായിപോയി
ന്നാ ശരി
ആഹ് ന്നാ ശരി